ഹലോ ആഹ് പറയൂ
സുഖന്നെല്ലേ?
എന്തൊക്കെയ്ണ്ട് ആഹ് സുഖം.
ആഹ് കൊഴപ്പല്ലങ്ങനെപോണ് നല്ലെവിശേഷം.
ഭക്ഷണം കഴിച്ചിലേ?
ന്ന് വെക്കെശെന് ഇന്നൊയിവല്ലേ ഓ ഭക്ഷണം കഴിച്ചു ഇന്നൊയിവല്ലെ
ആഹ്, ആഹാ ഇന്നൊയ്‌വാ ഞായറാഴ്ച്ച. ഇല്ലല്ലാ എവ്ടിം പോവുന്നൊന്നുല്ല.
ആഹ് വെക്കേഷെനില് എവുടെക്കെങ്കിലൊക്കെ പോയിനോ?
ആഹ് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ പോയീനി.
എവ്ട്ക്കാ പോയെ?
വയനാട്.
വയനാട് ആ വയനാട് ഞങ്ങളും പോയി ഈ പ്രവിശ്യാല്ലാ കയ്ഞ്ഞ പ്രവിശ്യാം.
വയനാട് പോകുന്നത് ഇഷ്ട്ടാണോ?
ഓഹ് ഞങ്ങളവ്ടെ പോയിഅന്ന് ഞങ്ങള് റിസോർട്ടില് താമസിച്ച്. എല്ലാരുംപാടെ ഫേമിലിമൊത്തം.
ആഹ് താമസിച്ലെ എങ്ങനെ നല്ല രെസായ്രിക്കൂലെ?
ആടെ ഉംങ്ങനെ കുട്ടിയാക്ക് പൂളൊക്കെ ഇണ്ടല്ലോ?
ആഹ്, ആഹ
അപ്പ ചാടാനും ഇതിനൊക്കെ ആ ചാടാനൊക്കെ ഓൽ ക്കതാണല്ലോ താല്പര്യം ഇപ്രാവശ്യം പോയില്ല വയനാട്ടക്ക് പോയില്ല അല്ലാതെ
ഇപ്രാവശ്യം അമ്മള് ഓരോരുത്തര് ഓരോ സ്ഥലത്തായിരുന്നു
നിങ്ങള് ഈ കുടുംബക്കാര് ഒന്നാകെയാണോ പോകല് ടൂറ്?
ആഹ്, ആഹ് ഞങ്ങള് എല്ലാരും ഒരുമിച്ചാ പോകല്
ആണോ ഉം ഉം
ഞങ്ങള് വല്ലിയ വണ്ടി വിളിക്കാണെ ബസ്സോ അല്ലെങ്കി ട്രാവലറൊക്കെ.
അഹ്, അഹ് ഭക്ഷണൊക്കെ അപ്പൊ?
ഭക്ഷണം ഫസ്റ്റ്ത്ത് പോണംന്ന് ഞങ്ങള് കൊണ്ടോവും പിന്നെ ഞങ്ങള് റിസോർട്ട് അന്ന് പോയ- പിന്നെ ഞങ്ങള്- അവുടെ ഞങ്ങള് കുക്ക്‌ ചെയ് തെക്കയ്നി ച സാധനൊക്കെ ഞങ്ങൾ കൊണ്ടോയി അവുടെ ഞങ്ങക്ക് കുക്ക്‌ ചെയ്യാനുള്ള സൗകര്യം- ത്ണ്ട് ഇണ്ട് ഞങ്ങള് ബുക്ക്‌ ചെയ്തപ്പോതന്നെ ഓല് പറഞ്ഞീനി. അന്ന് ഞങ്ങള് അവുടെന്ന് ഇണ്ടാക്കി രാവിലത്തെ ഭക്ഷണം പിന്നെ ഞങ്ങള് അവുട്ന്ന് കഴിച്ച് ഇങ്ങട്ട് പോന്നു.
ആഹ് ആഹ് എത്ര മണിക്കാണ് നിങ്ങള്- ആ ഇവിടെന്ന് പോയത് എത്ര മണിക്കാണ്?
ഞങ്ങള് ഇവട്ന്ന് രാവിലെ ഒര് പത്ത് പയ്നൊന്ന് മണിയാമ്പോ ഇവട്ന്ന് പോയി രാവിലെ പതിനൊന്ന് മണി. നമ്മൾ അവിടെ ആഹ് ഞമ്മള് അവുടെ എത്തണ്ട ടൈമ് ഞങ്ങക്ക് രണ്ട്മണിയാ തന്നത്. പിന്നെ ഞങ്ങള് അത് നല്ല രസയു ണ്ടായിരുന്നു ഞങ്ങള് പോയപ്പോ ഞങ്ങളെ വണ്ടി പഞ്ചറായി. വയനാട് അവിടെ എത്താ നേരത്ത് റിസോർട്ടിന്റെ എടുത്ത് എത്താൻ നേരത്ത്.
പോയത് ബസ്-
അത് ആഹ് ഞങ്ങള് അന്ന് ബസ്സിലായിരുന്നു ട്രാവലറ് അന്ന് ഇല്ലിയ അഹ്, അഹ് ഒരുപാട് ആള് ഉണ്ടായെനി അപ്പൊ അന്ന് അവിടെ- എത്താൻ നേര്ത്ത് ട്രാവലെർ പിന്നെ ടയർ പഞ്ചറായി. അങ്ങനെ ഞങ്ങള് അവിടെ എത്തിയപ്പോത്തിന് മൂന് മണി കഴിഞ്ഞു രണ്ട് മണിക്ക് എത്തേണ്ട സ്ഥലത്ത് അത് ഞങ്ങള് മൂന് മണിയായി എത്തിയപ്പോ
അല്ല അപ്പൊ ഞാ ഈ ഇരുപത്തിനാല് മണിക്കൂറാണോ അവടെ തങ്ങാനുള്ള സമയം ഇണ്ടാവ?
ആഹ്, ആഹ് അങ്ങനെയാണ് ഞങ്ങള് രണ്ട് മണിക്കാ ഞങ്ങളോട് പറഞ്ഞീനത് ഞങ്ങള്- പിന്നെ അവുടെത്തി മൂന്ന്മണിക്കല്ലേ പിറ്റേന്ന് മൂന്ന് മണിയാമ്പോത്തിനും തിരിച്ച് ഇറങ്ങണം. അപ്പൊതിന് വേറെ ആൾക്കാര് എത്തുവല്ലോ
ആഹ് ആഹ് അപ്പൊ നമ്മള് ഒഴിഞ്ഞ് കൊടുക്കണം ഇല്ലേ
ആഹ് പുട്ട് അത് ടേക്ക് ഒരു എൻജോയ്മെന്റ് രാത്രി എല്ലാരും ഒന്നിച്ചിരുന്ന് കാണ്ട് കളിച്ചലും പാടലും
ആഹ് ആഹ് വലിയ റിസൗട്ട് ആണോ പോയത്
ഓഹ് വല്ലിയ റിസോട്ട് ഒക്കെ
ആഹ് ആഹ് എത്ര പേർണ്ടായിരുന്നു ആള്
ഞങ്ങളെ ഒരു പ പതിനഞ്ച് ആൾക്കാര് വലിയ ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഒരു പത്തിരുപത്തഞ്ച് കുട്ടികളും ഒണ്ട് കൊറെ കുട്ടികളും ഒണ്ട് എല്ലാരും പാടെ പോയി നല്ല രസുണ്ടായിന്
ആ ഹ് ആ ഹ് പാട്ടും ഉം
ഉം ഇവന്മാരെ ഒക്കെ കൊണ്ടുപോകുമ്പോള ഇവലൊക്കെ ആദ്യമായിട്ട് പോവല്ലേ അപ്പൊ ഓള്ക്കോരു രസവ
ആഹ് ആഹ്
പിന്നെ നല്ല തണുപ്പും ആയിരുന്നു പോയ-
ആഹ് വയനാട് ആയൊണ്ട് പ്രത്യേകിച്ച് അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര തണു-
ആഹ് ആഹ് നല്ല- സുഖയുണ്ടായിരുന്നു നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് അപ്പൊ എല്ലാവർക്കും ഒരു-
ഇപ്പൊ ഒണ്ടാവല്
ആഹ് ആഹ് അപ്പൊ അങ്ങനെ പോയി ഇനി പ്രാവശ്യം ഞങ്ങള് പോണംന്ന് പറഞ് നിങ്ങളെവിടെയും പോയോ ഈ പ്രാവശ്യം
ഞങ്ങള് അങ്ങനെ പോയിട്ടില്ല ഞങ്ങള് മുന്നത്തെ പോലെ തന്നെ വയനാട് ആ റിസോർട്ടൊന്നും എടുത്തിട്ടില്ല
ആഹ് അത് ലാരും ഇങ്ങ റിസർട്ട് പോകുമ്പോ ഓക്ക് ഇങ്ങ് ഓല് ഇങ്ങനെ പറയും മ്പളും പോവാ നമ്മ നമ്മളും പോവാറ അങ്ങന അടെ പോയതെന്ന്
ആഹ് ആ ആ
അവനെ ഞങ്ങള് ഡോർമെറ്റ് എടുത്തി നിയത് അടാ എല്ലാർക്കും പാടെ കെടക് ക്കാൻ ആ ഒരു നല്ലത് റൂമാ ആവുമ്പോ ഓരോരുത്തരോരുത്തര് ഓരോ റൂമ് പോയാ ആരും കാണൂലല്ലോ നമുക്ക് എല്ലാർക്കു പാടെ ഡോർമെറ്റ് റ്റ് എടുക്കാന്ന് റഞ്ഞ് അങ്ങനെ അടുത്ത് അതില കെടന്നിന് അപ്പൊല്ല രസണ്ടായിന് അലൊക്കെ അന്തിക്കൊക്കെ ഉറങ്ങാ കയ്യണ്ടേ ഇതിലിങ്ങനെ കളിച്ചിട്ടുണ്ടല്ലോ മക്കള്
ആഹ് അന്ന് പിന്നെ ഉറക്കൊന്നും ഉണ്ടാവൂലല്ലോ
ആഹ് ഉറക്കില്ല നമ്മക്ക് പക്ഷേ നമ്മക്ക് ഉറക്ക വരും നമ്മള് കൊറച്ച്- കൊയങ്ങി ണ്ടാവല്ലോ ഓല് അതില് നമ്മുക്ക് കഴ്യല്ലല്ലോ ഓല് ഉറങ്ങായിക്കണില്ലേ ഉറങ്ങുമ്പോത്തിന് വെള്ളം കൊണ്ടന്നിട്ട് പാരയാ എന്തൊക്കോ പണിയെടുക്ക
ആ ആഹ് നല്ല രസായിരിക്കൂല്ലേ അന്നത്തെ ദിവസം
ഓ അന്നത്തെ രസം പിന്നെ ഒരു നമ്മക്കൊരു റൂമ് ണ്ടായിന് അവിടെ അവിടെ പോല നമ്മുക്ക് ഒരു മണിക്കൂർ പാട്ടിട്ടരും അവിടെ പോയി ചാടി കളിച്ച്
ആ ആഹ് അതിനായിട്ടരു പ്രത്യേകം ഒരിക്കിയ റൂമല്ലേ
ആഹ് പ്പ പ്രത്യേകം ഉണ്ടാക്കിയ റൂമാ എല്ലാരും എടക്കെടക്കവിടെ കു റൂമ് ട്ട് ഓല് പാട്ടിട്ട് തന്നിട്ട് ഓല് പോവും മ്മള് ല് ചാട്ക അതിന്റെ പാട്ടിനനുസരിച്ച് മൈക്കുണ്ടാവും
കുട്ടികൾക്കൊക്കെ ഭയങ്കര രസായിരിക്കും
ഓൽക്കാതൊക്കെയാണല്ലോ രസം
ഉം പിന്നെ നിങ്ങള് വയനാട് വേറെ എവിടെലും പോയിട്ടുണ്ടോ?
ഞങ്ങ് ഞൻ ഞങ്ങളല്ലാതെ ഇവിടെ പോയണ് കൊച്ചിയില് പോയണ്
കൊച്ചി എവിടെ ലുലു മാളിലാണോ എണാണു പോയിട്ടുണ്ടോ മെട്രോയിലൊക്കെ കേറിട്ടുണ്ടാവൂ എ അ കൊച്ചി ലുലു മാളിലൊക്കെ ഞാനും പോയിട്ടുണ്ട്
അല്ലെ നിങ്ങള് ഫാമിലി ആയിട്ട് പോയത അത്ങ്ങള് സ്വന്തക്കോ
അല്ല അല്ല ആ ചെറിയ ഫാമിലി ഒന്നാകെ പോയതല്ലേ ഞങ്ങള് ചെറിയ ഫാമിലി ആയിട്ട് പോയതാ ആ അതെ അതെ അങ്ങനെ പോയതാ നാലഞ്ച ആൾക്കാര് പിന്നെ ഞങ്ങള് തീവണ്ടി കയിന്ന് പോയിന്ന്
ആഹ് ഞങ്ങള് ബസ്സിന് പോയിഞ്ഞത് അന്ന് വാ ഒരു ബസ്സ് പിടിച്ച് ഓഹ് അഹ് അഹ് അന്നങ്ങനെ വിളിച്ചു ഞങ്ങ അവിടെ ഇതില്ലേ പിന്നെ ഇടപ് ആഹ് ആ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തെ അയാ ഇതാരുന്നു മോഹൻലാലിന്റെ ഒക്കെ മണിച്ചിത്രതായി ആഹ് ആഹ് സിന്മെറ് ആഹ് ആഹ് കൊട്ടാരല്ലേ അവിടെ പോയി ആഹ് അവിടെ പോയി പിന്നെ ഞങ്ങള് പിന്നെ ബോട്ട് യാത്ര
ആ ബോട്ട്യായാത്ര അവിടെ എത്രോ രൂപക്ക് ബോട്ട് യാത്ര ഉണ്ട്ന്ന് പറഞ്ഞൽ ഞങ്ങള് പോയിട്ടില്ല സ്ഥലത്തൊക്കെ
ആഹ് ഞങ്ങള് അവിടെ പോയിന് നൂറ് രൂപ ഒരാൾക്ക് അങ്ങനെ ഞങ്ങള് എല്ലാരും കറി ആഹ് ഒരു മ ഒരു മണിക്ക് കൂറ് ഒരു മണിക്കൂറ് ആ ഈ പിന്നെ സിൻമ അല്ല ദിലീപിന്റെക്കെ എന്താ അതിലൊരു വീടിങ്ങനെ കാണിക്കില്ലേ ഒരു വള്ളത്തിന്റെ ബോ പിന്നെ കായലിന്റെ അടുത്തുള്ളെ മാത മമത മംമ്താ മോഹൻദാസിന്റെയും ദിലീപിന്റെയും
ആഹ് ആഹ്
ആഹ് സീൻ മനസ്സിലായോ ആഹ് വീടൊക്കെ കണ്ട് ആഹ് വീടിന്റെ മുന്നിൽ കൂടെ ബോട്ടിലിങ്ങനെ പോവാ
ആഹ് വീട് അതൊക്കെ അവിടെ ആയിരിക്കൂല്ലേ
ആഹ് അതൊക്കെ ആഹ് ഇതില് കായലിലിങ്ങനെ പോകുമ്പോ കാണാം ബോട്ടില്
ആഹ് ആഹ് ആഹ് ആഹ്
ഉം
പിന്നെ എവിടെക്കെ പോയി പിന്നെ അവിടെ എന്തൊക്കെയാ വേറെ കണ്ട് മെട്രോയില് ഞാനും കയറിയീട്ടുണ്ട്
മെട്രോല് ഇറങ്ങിയത് ഞങ്ങള് ലുലൂമാളിന്റുള്ളിലാ അതിന്റെ അടുത്ത് തന്നെ ആഹ് മെ മെട്രോന്റെ ഇറങ്ങിക്കാണ് ഇങ്ങ ചെല്ലണ് ലുലുമാൾക്ക്
ആഹ് ആഹ് അവിടെ മെട്രോല് ഞാൻ കേറിയിട്ടുണ്ട് ഞാൻ കൊറച്ച് ച്ച് ആയി ഇപ്പോല്ല കൊറച്ച് ആയി അവിടൊക്കെ പോയിട്ട്
ആഹ്
പിന്നെങ്ങള് ഇവിടക്ക് പോയിട്ടുണ്ട് ആഹ് വെള്ളച്ചാട്ടല്ലേ വെള്ളല്ലേ മറ്റേത് കൊച്ചിയില്
ഇല്ല അവിടെക്കൊന്നും പോയിട്ടില്ല വെള്ളച്ചാട്ടത്തിക്കൊന്നും പോയില്ല
ഇല്ലല്ലേ
ആഹ് ഉം
ഉം പിന്നെ വേറെ എവിടക്കൊക്കെ പോയത്
പിന്നെ ആഹ് ഊട്ടിയില് പോയിട്ടുണ്ട് ഊട്ടിയിലും ഇതേപോലെ തന്നെ അത് അന്ന് ഇപ്പോളൊന്നുവല്ല കൊറേ ആയി ഊട്ടിയില് പോയിട്ട് എന്നാലും രണ്ടുവട്ടം പോയിക്കണ് ആഹ് കൊറേ ആയേ ഉം
ഊട്ടി എങ്ങനെ അവിടെ എങ്ങനെ അവിടെ കൊറേ പൂക്കളൊക്കെ ഉണ്ടല്ലോ
പൂക്കളുണ്ട് ഞങ്ങള് പോയ സമയത്ത് പിന്നെ പൂക്കൾ ആഹ് പൂക്കള് ഉള്ള സമയത്തിന് നല്ല രസാന്നി അവടെ കാണാനന്ന്
ഞങ്ങളും പോയ സമയത്ത് പൂക്കളുള്ള സമയത്തിന് ഞങ്ങളും പോയിരുന്നു നിറയെ പൂക്കളായിരുന്നു അവിടെ
ആഹ് നല്ല രസോണ്ട് പിന്നെ അവിടെ ഇങ്ങനെ ആഹ് കുന്നും ചെരിവും ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ
ആഹ് ആഹ് നല്ല രസാണ് അവിടെ പിന്നെ എന്താ കൊറേ എന്തോ ഒരു തേക്കാണോന്ന് എനിക്കറിയൂല എന്തോ കൊറേ മരങ്ങളൊക്കെ ഉള്ള സ്ഥലത്തേക്ക് പോയിരുന്നു എന്നിട്ട് കുതിരപ്പുറത്തൊക്കെ കേറി
ആഹ് അവിടെ ഉണ്ടല്ലോ ബോട്ട് യാത്ര
അവിടെയുണ്ട് ഇല്ല ഇല്ല ഞാൻ ബോട്ട് യാത്രയിൽ പോയിട്ടന്നെ ഇല്ല
ആഹ് ബോട്ട് യാത്ര ഇണ്ട് അവിടെ പക്ഷെ ഞാൻ കേറിയിട്ടില്ല അന്ന് എനിക്ക് പേടിയേനി എന്നോട് കേറാൻ പറഞ്ഞിട്ട് പിന്നെ ഇപ്പം ബോട്ട് യാത്ര കേറിയൊക്കെപ്പ പിന്നെ എങ്ങനെ പരിചയമായി അന്ന് ആദ്യായിട്ട് കേറുമ്പം
രസായിരിക്കൂല്ലേ പേ ഫസ് റ്റ്ക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് കേറുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ എന്തില് കേറുകയാണെങ്കിലും നമുക്ക് പ പ്രത്യേകിച്ച് വെള്ളത്തിലൂടെ പോണ സാധനത്തില് കേറാൻ ഒരു പേടിയായിരിക്കും
ആഹ് ഇപ്പൊ പിന്നെ അത് ചേലായി ഓ ഇഷ്ടം പോലേ ഞാന് പഠിക്കാൻ പോണ സമയത്ത് പിന്നെ തോണിയിലേനി പോവല് ഞങ്ങള് റോ ഞങ്ങളെ വീടിറെ ആര് അങ്ങെ ഭാഗം അങ്ങാടിയാ അന്ന് പാലൊന്നുമല്ല അന്ന് ഞങ്ങള്ൾ തോണില്ലേ ഇനി പോവൽ ഇപ്പൊ അവിടെ പാലൊക്കെ വന്ന് അന്ന് അങ്ങനെട്ട് തോണിക്ക ഇനി പോല കോളേജ പോലൊക്കെ
ആ ആഹ
തോണി കയറി നല്ല പരിജയം ആ
ആഹ ആഹ അങ്ങനെല്ലേ
ആഹ ആഹ
ഉം പിന്നെ വേറെ എവിടെൊക്കെ പോയത് മൂന്നാറ് പോയിട്ടുണ്ടോ
പി മൂന്നാർ മൂന്നാർ പോയിട്ടില്ല പോവണം എന്നുള്ള ആഗ്രഹം ഉണ്ട് എപ്പോഴെങ്കിലും ഏറ്റെ പോണം കുട്ടികളെയും കൊണ്ടോക്കൊന്നു കുട്ടികളും പോയിണന്നണ്ട് ഓല് ഇങ്ങനെ പോകും ഉം ന്നാ ഞാൻ വിളിക്കാട്ടോ
ഉ ആ ഓക്കെ ഓക്കെ വിളിക്ക